കേക്ക്ണില്ലേ
ആഹ് അത് കേൾക്ക്ന്ന്ണ്ടല്ലോ നന്നായി കേൾക്ക്ന്ന്ണ്ട് ആഹ് പിന്നെ എന്തെ ക്കേണ്ട് വിശേഷങ്ങള് കൊറേ ആയല്ലോ വിളിച്ചിട്ടക്കെ? ആ കൊറേയാ ആ മഴയൊക്കെണ്ടോ മഴയൊക്കെ കൊറഞ്ഞോ
ഇ ആഹ് ഇപ്പൊന്ന് കൊറഞ്ഞക്കണ് ഇതുവരെ മഴന്നെയേന് നല്ല മഴയന്നെയേന് കുട്ടികളെ സ്കൂൾക്ക് പോണ സമയത്ത് മഴ കുട്ടികള് സ്കൂളട്ട് വരുന്ന സമയത്ത് മഴ
പക്ഷെ ഇവിടെ മക്കള് സ്കൂളിൽ പോയ പ്പൊ മഴയിണ്ടായില്ല പക്ഷെ വന്നപ്പോ പേര് മഴ അല്ലെങ്കിൽ ഇത്രയും ദിവസം കൂടി ഇന്ന ട്ടോ മഴ തൊടങ്ങിയത് വാർത്തയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പഴാ മഴ തൊടങ്ങിയത് ആഹ തൊടങ്ങിയത് ഇപ്പ
ചെറിയ മകൻ പോയപ്പോ ഭയങ്കര മഴേന് ഇപ്പോ വന്നപ്പോളും അങ്ങനെ പെരും മഴ ഓട്ടോറിക്ഷ കൊട ചൂടി പോയത
ആ ഓട്ടോറിക്ഷയിലാണല്ലേ മോളും മോൻ പോണത്
മോൻ പോണതോട്രഷീയില് മക്കള് പോണത് ലൈൻ ബസിനാണ്
ആ ലൈൻ ബസിലാണ് പോണത് അല്ല അതില് കൂടെ പ്രിയദർശനി ബസൊക്കെ ഒക്കെ ഇണ്ടോ
പ്രിയദർശിനി പ്രിയദർശിനി ബസിനല്ല
ആഹ ഓ അല്ലാണ്ട് ബസിനാ പോണത് ആഹ് ഇതില് രണ്ട് രൂപേണ്ട കൊടുത്താൽ മതി തോന്ന് ല്ലേ സദാ സൊക് ആ അതിൽ ഒക്കെ ആളെ കേട്ടു നിങ്ങൾ അങ്ങോട്ടൊക്കെ ബസ്സിനൊക്കെ ഈ സ്വകാര്യ ബസ്സിലൊക്കെ ആളുകളൊക്കെ കൂടുതലാണോ കൊറവാണോ ഇപ്പഴത്തെ
അത് ന്ന് പിന്നെ സ്കൂൾ പഠിക്കൊക്കെ പോയിട്ട് പിന്നെ ഓല് തിരിച്ച് നേരെ മഞ്ചേരി ഭാഗത്തക്ക് പോകലാണ് ഇപ്പൊ അയിലും ആൾക്കാരുണ്ടാവൂല്ല സ്കൂൾ കുട്ടികള് മാത്രണ് ഉണ്ടാവ
നമ്മളെ പോലുള്ളവരൊക്കെ എല്ലാം മറ്റ് ബസ്സ് കാത്ത് നിൽക്കുംല്ലേ ഇപ്പൊ അതാണ് അവസ്ഥ വന്നേക്കണത് ഒന്നാന്തി തൊട്ടാണ്ട് അവര് സമര ത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് സ്വകാര്യ ബസ്സൊക്കെ അപ്പൊ കുട്ടികളുടെ അവസ്ഥ ആകെ എടങ്ങേറാവും
ആ ഇവൽക്കയിന് നടക്കാള്ള ദൂരേ ഒള്ളൂ ബസ്സില്ലെങ്കിലൊക്കെ ഓല്ക്ക് നട
ആഹ് നടക്കാം പണ്ടൊക്കെ നമ്മള് നടന്നല്ലേ പോയിട്ടുള്ളത്
സ്കൂളന്നെയ ഞങ്ങളൊക്കെ കൊറെേ നടന്ന് സ്കൂൾക്ക് പോയിക്കണ് കുറുക്കിന് ആയിട്ടും
ആഹ് അത
കുറുക്ക് വൈനെ പോവാ
ആ കുറുക്ക് വഴീനെ ആമ്പഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താം തിരിച്ചു വരുന്നതും പോണതും ഒക്കെ നമ്മള് നടന്നു എന്നാണ് ഇപ്പഴത്തെ കുട്ടികൾക്കൊരു അഞ്ച് ചൊവിട് നടക്കാൻ പറ്റില്ല അയ്യോ തളർന്ന് തളർന്ന് നടക്കാൻ ആഹ അതാണ് അതാണ് വിഷയം ആ എന്നിട്ട് ചായോടിയൊക്കെ കഴിഞ്ഞോ നിങ്ങടെ
ആഹ് കുട്ടികൾക്ക് ചായ കൊടുത്ത് കൊണ്ടിരിക്കേനു
ആഹ് ചായ കുടിച്ച് ചായ കുടിച്ചിട്ടില്ല ചായ ഒരു ആറ് മണി ഒക്കെ ആവുമ്പോ ഇടാൻ വിചാരിച്ച ഇസ്കൂളന്ന് ആ ഇല്ല ചായ ആ കട്ടൻ ചായ ഞാൻ കുടിക്കൂട്ടോ എനിക്ക് കട്ടൻ ചായട്ടാ ഇഷ്ടം പക്ഷെ മോളും ഇവിടെ ഉമ്മാ ഏ ചായ പാലിന്റെ ചായ ഇട്ട് കൊടുക്കും എന്ന് വച്ചാലേ ഇവള് സ്കൂളിൽന്ന് വന്ന് കഴിഞ്ഞാല് ഇവൾക്ക് ഞാൻ ചോറ് കൊടുക്കും ആ ചോറ് കൊടുത്ത് കഴിഞ്ഞാ പിന്നെ ഉടനെ ആവുമ്പോ നമക്ക് എന്തായാലും ചായ വേണ്ടല്ലോ ഒൾക്ക് ചായ വേണ്ട പിന്നെ ഞങ്ങക്ക് ങ്ങക്ക് രണ്ടും ഒക്കെ ആയിട്ട് എന്തിനാ ഇപ്പോഴേ വെക്കുന്നേന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് എല്ലാരും കൂടെ കുടിക്കാൻ വിചാരിച്ചിട്ട് ഒരു ആറ് മണി മഗ് ബാങ്ക് കേൾക്കുന്നതേക്കൊക്കെ മുന്നേ ഇത് ചായൊക്കെ കുടിച്ച് കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞങ്ങനെ ഇരിക്കും അപ്പച്ചിരി എല്ലാരും ഒന്നൊക്കെ ഒന്ന് വിശ്രമിക്കും
ആഹ ഇവർക്ക് ചായ ഒരാൾക്ക് കട്ടൻ ചായ പറ്റൂല കട്ടൻ ചായ കുടിച്ച കറ്ക്കും പറയും ഇന്നിട്ട് പിന്നെ ഹോർലിക്സ് ഇണ്ടാക്കി കൊടുക്കും
ആഹ് പിന്നെ അല്ലെയ്
ഇപ്പൊ അയിന് കച്ചറ കൂടേനി ഞാനിപ്പോ ഇണ്ടാക്കി കൊടുത്തിട്ട് ഇനി രണ്ടാമത്തെ മോളും കുടിക്കൂല ചെറിയ മോനും കുടിക്കൂല പാലിലണ്ട് കലക്കി കൊടുക്കലാണ്
എന്തൊക്കെ ചെയ്യണം ഒരാൾക്ക് ഒന്ന് പറ്റൂല്ല ഒന്നും ഒട്ടും പറ്റൂല നമ്മക്ക് എപ്പഴും പണി തന്നാണ്
ഇപ്പൊ അയിന് കച്ചറ കൂടി കു തിരിക്കാണ് നാളെ ഇനി ആർക്കും ഇണ്ടാക്കൂല ഒറ്റ ക്ലാസ്സൊള്ളു ഇണ്ടാക്കാ പറഞ്ഞ്ങ്ങാണ്ടേ
ആഹ്‌ അതാണ് ഒരാക്ക് ഒന്ന് വേണം ഒരാൾക്ക് ഒന്ന് വേണം നമ്മക്ക് നമ്മക് ആകെ എടങ്ങേറാണ് ഇപ്പൊ ഇതെന്നെ പാടുപെട്ട് നമ്മൾ ആക്കി കൊടുത്താല് ചെലപ്പോ കുറച് കുടിക്കും ബാക്കിയവിടെ വച്ചേക്കും അല്ലെങ്കി എന്തെങ്കിലും വാശിപ്പറഞ്ഞത് കുടിക്കാണ്ടിരിക്കും
ഏഹ്‌ രാവിലിം അങ്ങനെ തന്നെ മദ്രാസയിലേക്ക് പോകുമ്പോ ഒരു വെള്ളം കുടിച്ച് പോണ്ടേ കട്ടൻ ചായ ഇണ്ടാക്കി കൊടുത്താ ഏമ്പിച്ച് കുടിച്കാണ്ട് പോവലാണ്
ആഹ് അതാണ് അതാണ് കൊഴപ്പം പിന്നെ അവിടെ ഉമ്മ ഉമ്മ ഉപ്പ ഒക്കെ ഇല്ലെയോ അതേ മക്കളും നിങ്ങളും മാത്രേ ഒള്ളോ
ഉമ്മീം ഉപ്പീംണ്ട് ഞങ്ങള് വേറെ പോന്നിട്ട് രണ്ട് വർഷായി ഓല് ല് തറവാട്ടിലാണ് അവിടെ
ന്നല്ലേ
ആ് ഇവിടെ അടുത്തന്നെയാണ് എളച്ചന് ന്റെപ്പാണ് രണ്ട് മക്കളാണ് പെൺ മക്കളില്ല ആൺ മക്ക
ആ് ആഹ്‌ മക്കളന്നെ ഉള്ളൂ അത് ശരിയാണ് അപ്പം അവര്ടെ കൂടെ അപ്പൊ സഹായത്തിന് എന്തായാലും ആള്ണ്ട് ശരി ആഹ് സഹായിക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ എന്താ കറി വെ ച്ച് ഉച്ചക്ക് മീനൊക്കെ കിട്ടിയിരുന്നോ
ആഹ് കറി മീൻ വെച്ചക്കണത് മത്തി ഇണ്ടായിനു അത് കറി വെച്ക്കാണ്
ആ ഇവിടെ മത്തിക്കൊക്കെ എന്താ വെലയന്നറിയോ കിലോ മുന്നൂറ് രൂപയിൽ നിന്ന് പോയ പ്പോത്തേക്കും ആ ഇവിടെ പിടി ഓഹ്‌ അത് നൂറ്റി അമ്പതോ
നൂറ്റി എമ്പത്
ഓഹ്‌ ഒരു കിലോയ്ക്ക് നൂറ്റി എമ്പത് ഞാ ഇവിടെ മുന്നൂറ് പടച്ചോനെ ഇന്ന് പ്പൊ അങ്ങട്ട് പോയി ചോയിച്ചപ്പഴത്തേക്ക് അങ്ങാടി പോയി ചോയിച്ചപ്പഴത്തേക്ക് പറയാ ചാളേം ന്ന് വച്ച മത്തി ചാള എല്ലാം ഒന്ന് തന്നെയാട്ടാ പറയാ ആ അതിന് പക്ഷെ എങ്കിലുണ്ടല്ലോ മത്തി വേർ ചാളയുടെ വേറെ സാ സൈസ് ണ്ട് മത്തി ഇങ്ങള് മത്തിന്ന് പറയുന്നത് ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് പക്ഷെ അവിടെന്നും അത്ര അത്‌ കിട്ടലില്ലാന്ന് തോന്നുന്നു ചാള ഈ നിങ്ങള് പറയ്ണ ഈ മത്തിക്കാണ് സംഭവം നമ്മൾ ചാളാന്ന് പറയണത് പക്ഷെ മത്തിന്ന് പറയ് വേറൊരു ഐറ്റം ഉണ്ട് എന്ന് വെച്ചാ ചാളയെ പോലെ ഇരിക്കും പക്ഷെ ചാളയുടെ അത്ര മണം ഉണ്ടാവൂല ഈ മത്തിക്ക് ഏഹ് ഉം ഏഹ്‌ എന്താണ് മത്തി എന്നാൽ കുറച്ചൂടെ ഒന്ന് പരന്നിരിക്കും അത് അങ്ങോട്ടൊക്കെ നിങ്ങക്ക് അത്ര അറിയത്തില്ല ഇങ്ങള് ചാളയ്ക്കും മത്തീന്നെന്നെ അപ്പം സംഭവം മത്തിന്ന് പറയുന്ന വേറൊരു മീന് ഞങ്ങടെ നാട്ടില് നാട്ടില് ഏഹ്‌ പക്ഷെ ഇപ്പൊ ഇത് തെക്കോട്ടൊക്കെ ഇണ്ട് ട്ടാ
ഏഹ്
ആഹ്‌ അങ്ങനെയക്കെയാണ് പക്ഷെ അത് ചെല അമ്മൾ മീന്ളെന്നെ പല പേരിലല്ലേ നമ്മുക്ക് നിങ്ങ ക്ക് ചിലപ്പോ നമ്മള് കാണമ്പോ ഓക്കെയാവും ആ പറയ് ആഹ്
മത്തി പറ്റൂല ഓൽ ക്ക് കഷ്ണ മീന് പറ്റും ഉം ഉം ഓലൊന്നും കയിക്കൂല ഏഹ് മത്തി കഴിക്ക്ണാണ് നല്ലത് ഇഷ്ട മത്തിയാണ് നല്ലത് കാൽസ്യത്തിന് തിനും ഈ കാൽവേദനക്കും
എല്ലാത്തിനും നല്ലത് മത്തിയാണ് അതിന്റെ തല പോലും കളയല്ലന്നാ പറയണത്
ആഹ് അതിവിടെ ആർക്കും പറ്റൂല ഇവിടെനി ഒന്നും പറ്റൂല മുട്ട പറ്റൂല ചെറ രണ്ടാമത്തെ മോൾക് മുട്ട ട്ട പറ്റൂല പുഴിങ്ങിയാ പറ്റൂല പൊരിച്ചാ പറ്റൂല
ഇപ്പൊ ഈ ചാളക്കൊക്കെ അകത്തില്ല മുട്ട പരിഞ്ഞിലില്ലേ
ആഹ് ഇപ്പൊ ഉണ്ട് പ്പൊന്നൽ ലെ മത്തിക്ക് പഞ്ഞിണ്ട് പഞ്ഞില്ല മീന് നല്ല രസാണ് പൊരിച്ച രസമാണ് പിന്നെ അന്ന് കൊറേ ദിവസ സായി വറ്റിച്ചിട്ട് അപ്പൊ ഇന്ന് വറ്റിച്ചു പ്പൊ വറ്റിചോക്കുമ്പോ ഒരു രസോം കിട്ടുന്നില്ല പൊരിക്കണതാ രസം
പൊരിച്ചാണ് രുചി കൂടുതല് അയിന്റെ ആ മൊ അയിനാത്താ പരിഞ്ഞിലുവേ നല്ല
ആഹ് ടേസ്റ്റാ അത് പക്ഷെ ഇപ്പും മുളകും തിരുമ്പിയാലേമക്ക് എത്ര തിരുമ്പിയാലും പിടിക്കില്ല
പിടിക്കില്ല അതാണ് അത് അത് പറ്റത്തില്ല അതെന്തന്ന്റിയോ ഞങ്ങളെന്തെയ്യും ആഹ് മത്തി മീന് മാത്രം അര ഉപ്പ് പൊരിട്ടും എന്നിട്ട് പൊരിച്ചിട്ടും ആഹ് പാത്രത്തിലിട്ടിട്ട് ആഹ് മീന്റെ കൂടെ അത് ഇടത്തൂല്ല മീ പൊരിക്കാൻ വെക്ക്മ്പോ അതിനോടെ ഇടത്തില്ല പിന്നെ ഇച്ചിരി ഉപ്പ് ഇച്ചിരി കുരുമുളക് പൊടി ഒന്ന് വിതവി കണ്ട് മുളക് പൊടി ഇടാണ്ട് കുരുമുളക് പൊടി ഉപ്പ് മാത്രം അങ്ങട്ട് വരവിയിട്ട് അങ്ങട്ട് പൊരിചു അത പൊട്ടു പൊട്ടി അങ് തെറിക്കല നമ്മൾ ഇങ്ങനെ മാത്രം പിരിക്കുമ്പോഴേ നമ്മൾ അടുത്ത് പൊട്ടി പൊട്ടിത്തെറിക്കും ഇല്ല കണവ മീനെ നമ്മൾ പൊരിക്കുമ്പോ പൊട്ടിത്തെറിക്കണ മാതിരി
ഉം ഇവിടെ എന്നൊന്നും വാങ്ങൂല എന്ന ചിലപ്പോ ചിക്കൻ കൊണ്ടുവരികാണെങ്കിൽ രണ്ടീസത്തിനും മൂന്നീസത്തിനൊക്കെ ഞാൻ എടുത്ത ഇതൊക്കെ ബീഫ് കൊണ്ടരാണെങ്കിൽ അതേ മതി രണ്ടീസത്തിനും മൂന്നീസത്തിനൊക്കെ എടുത്തേക്കാം
ചിക്കനും ബീഫും അതൊക്കെ തന്നെ ആഹ് ആഹ് പൊരിച്ചു കൊടുക്കണം ഇതിപ്പോകറിയാലും മതി ഒരു ചെറിയൊരു കഷ്ണം വെച്ച് ചാ ഇ ഉണ്ടെങ്കി ഓക്കെ അവർക്ക് അത് തന്നെയാണ് ഇഷ്ടം
കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നില്ലേ
ആഹ് വന്ന് വന്നു വന്നിട്ട് ഇപ്പോ ഒരു മൊബൈൽ എടു വച്ചിട്ട് ഇങ്ങനെ കളിക്കിയപ്പ എന്റെ നാത്തുവിന്റെ മോളും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അവൾക്ക് കൂട്ടി ഒരു മോനുണ്ടേ മൂത്ത മോനാണ് കേട്ടോ അപ്പൊ അവനെയാണെ ഞാൻ ടെറസിലാക്കിക്ക അപ്പൊക്ക് ഇക്കാക്ക ഇല്ലാത്തിന്റെ ഒരു വിഷമം എപ്പോഴും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുന്ന ത്തിന്റെ വീട് അടുത്താണ് അപ്പൊ ഓള് ഇങ്ങനെ വൈ ട്ടിക്കെ ഇരിക്കുമ്പം സ്കൂൾ വിട്ടൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കി ഇത്താത്തയെ വിളിക്കും ഇത്താത്ത വാന്ന് അപ്പ അവള് സ്കൂട്ടർ ഓടിക്കും ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് നികണ് അപ്പൊ അവള് സ്കൂട്ടർ ഓടിക്കുമ്പോ അവളെന്തിയ്യും നേരെ ഏഹ് എന്തോ
സ്കൂൾ എവിടിം കിട്ടീല്ലച്ചേ
ആഹ് കിട്ടി കിട്ടി അവക്ക് ആറാ തിയതിത്തൊട്ട് ക്ലാസൊടങാണ്
ഹ് ഇവിടെപ്പോ ഏടത്തിന്റെ കുട്ടീപ്പോ സ്കൂള് കിട്ടി അവിടെ കൊണ്ടന്ന് ചേർത്ത് പോന്ന്കുണ്
ചേറ ആഹ് ഇന്നത്തെ ഇന്നലത്തെ അലോട്ട്മെന്റില് കിട്ടില്ലേ ആഹ് ഞായറാഴ്ച ഇന്നലെ ലാസ്റ്റ് ഒരു അലോട്ട്മെന്റ് വന്നിട്ട്ണ്ടായല്ലോ ആഹ് മോൾ എന്തോ എടുക്കുന്നേ എടുത്തേക്കണത്
ഒളുമാൻറ്റീസ് ഹ് കൊമേഴ്സ് കൊമേഴ്സ്
അതിന് എന്താണ് പെ പെ പെർമനന്റ് ആയിട്ട് എടുത്ത് അഡ്മിഷൻ ആക്കിയോ
അതെന്താ അറിയില്ല അവരത് പിന്നെഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങന്ന് ചേർക്കാൻ കൊണ്ടായി കോമേഴ്സാടുത്ത് ത്ക്ക്ണ്അർന്നു
ആഹ് ഒന്ന് പറഞ്ഞു അതാ ഇന്നലെ ലാസ്റ്റ് ആയിട്ട് വന്ന അലോട്ട ന് പിന്നെ വരും സപ്ലിമെന്റ് അലോട്ട്മെന്റ് ഒക്കെ വരും ഇവക്ക് തെനേ അഡ്മഷൻ എടുത്ത് വെച്ചേക്കാണ്
ആഹ് അവടെ അടുത്ത തന്നെയ ഒക്കല്ലേ കിട്ടീക്കാ അടുത്തന്നെ ഒക്കെ കിട്ടിക്കല്ലേ ആഹ് സയൻസിലെ ആഹ് അവിടെ അടുത്ത് തന്നെ ഒക്കല്ലേ പഠിച്ച സ്കൂൾ തന്നെ കിട്ടിയോ
പഠിച്ച സ്കൂളിൽ പോണില്ല അവൾക്ക് അവിടെ മടുത്ത് അവിടെ വേറെ സ്കൂളിലോട്ട് ആക്കി അത് അവിടെ തന്നെ ഫസ്റ്റ് തന്നെ കിട്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോ തന്നെ അവക്ക് കിട്ടി പുതിയ അഡ്മിഷനൊക്കെ ഓക്കെ റെഡിയായി വെച്ചേക്കാണ് ഇനി - ക്ലാസ് തൊടങ്ങിഴിഞ്ഞാ എപ്പോഴും തറവാട്ടിലോട്ട് വരാൻ പറ്റില്ലല്ലോ ഉമ്മാന്റെ വീടല്ലേ ഇത് അപ്പൊ അവക്ക്‌ വരാൻ പറ്റും അടുത്താണ് ഇപ്പഴ ആ അവക്ക് എട്ട് എ പ്ലസും രണ്ട് എ യും ആഹ് ആഹ് എട്ട് എ പ്ലസ് ഉം രണ്ട് എ ഉം രണ്ട് എ ആയതിൽ വിഷമം ഞങ്ങള് ഫുള്ളും പ്രതീക്ഷി- ക്കായിരുന്നു ആഹ് എങ്കിലും ആ പോട്ടെ സാരമില്ല
ആഹ് എന്നാലും കിട്ടിയല്ലോ ഇപ്പൊ പത്ത് എ പ്ലസ് കിട്ടിയാലും കാര്യയൊന്നുമില്ല എ പ്ലസിനോടൊന്നുംയില്ലല്ലോ
ഒന്നുമില്ല ഈ പ്ലസ് പ്ല ടൂവി നല്ല മാർക് മതി പ്ലസ് ടൂ ആണ് നമ്മള് നോക്കുക പന്ത്രണ്ടാം ക്ലാസ് - - - എങ്ങനെ മാർക്ക് വാങ്ങുന്നോ അതുപോലെ ഇരിക്കും കാര്യം.
കുട്ടികളോടെ ഒന്നും പറയാനും പറ്റൂല അറിയമോ ഓല് വല്ല വെ ഒക്കെ ചെയ്യും അതും പറയാൻ പറ്റൂല കുട്ടികളെ നല്ലത് പറഞ്ഞ് ശീലക്കണം അതാണ് -
ഒന്നും പറയാൻ പറ്റൂല നമ്മ -
ഒന്നും പറയാൻ പറ്റൂല
പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികള് അതായത് ഈ കൗ കൗമാര പ്രായം എത്തുന്ന ഈ കുട്ടി - കുട്ടികളോട് നമ്മള് ഈ ദേഷ്യപ്പെട്ട് പറയാൻ പാടില്ല ഒരു കാര്യോം കാരണം അവർക്ക് അവരുടെ ഹോർമോൺ ഒക്കെ വ്യത വ്യത്യാസം വന്നിരിക്കുന്ന സമയ ആ സമയത്ത് അവരത് നമ്മൾ - പറയുന്നത് ആ രീതിയിൽ അവര് എടുക്കത്തില്ല അവർക്ക് അതൊക്കെ ദേഷ്യമായിരിക്കും നമുക്ക് അവർക്ക് നമ്മളോട് ഇഷ്ടം ഇഷ്‌ട്ടല്ലാത്തൊണ്ട് അവര് നമ്മള് ഉപദേശിക്കുകയാണെന്ന് അവർക്ക് തോനും അതുകൊണ്ട് നമ്മ ഇപ്പ എന്ത് ചെയും അവര് അതുകൊണ്ട് അവരുടെ വഴിക്കങ്ങ് വിട്ട് ഒര് എന്നാൽ - ആഹ് ഒരു അങ്ങ് പൂർണായിട്ട് അവരെ വിട്ട് കൊടുക്ക ചെയ്യാം ഒരു നിയത്രണം നമ്മടെ കയ്യില് -
ഒന്നും
വേണം പിന്നെ അവർക്ക് ഒന്ന് എഴുതുന്നത് നമ്മൾള് പിടിച്ച് വെച്ച ആഹ് ആ രീതിയില് ഇപ്പോഴത്തെ കുട്ടികളെ കൊണ്ടു പോവാൻ പറ്റുള്ളൂ അല്ലാതൊന്നും നടക്കില്ല.
ഉം
അപ്പ അ
കുല
തീർച്ചയായിട്ടും.
ആഹ് ആഹ്
അത് കഴിഞ്ഞ അങ്ങനെ തന്നാ പഠിക്കാൻ പോണത് പിന്നെ
ഏയെ പിന്നെ വീട്ടിലിരുന്നാണ്ടും താ വല്ലോ?
ചെയ്നിട്ടാലെന്തെ
ഇക്ക ഇവിടെ വള്ള വണ്ടിമേ പോവുവാണ് വള്ള വണ്ടിമേ പോവാണ് വെള്ള വണ്ടിമേ പോവാണ്. എന്നാ ആയിക്കോട്ടെ ട്ടോ
ഞാനേ അങ്ങോട്ട് വിളിക്കാ ട്ടോ
ആഹ്
ഞാനേ അങ്ങോട്ട്